ഉം ഇടണ്ട് മുത്തെ
നമ്മള് പിന്നെ ഒരു പ്രകൃതിയെ കുർച്ച്. നടത്താൻ ഉദ്ദേശിക്ണ്ട്. ഒരുപാട് നേരായി താങ്കളെ ഞാൻ വിളിക്കാൻ നോക്കുണു കിട്ട്ണില്ല.
ഞാന് അല്പം തിരക്കിലായി പോയി. ആഹ് ആദ്യം ഞാൻ ക്ഷമ ചോദിക്കാണ്.
എന്താണ് പ്രകൃതിയെ കുറിച്ച് ചോദിക്കുമ്പോ എന്താണ് താങ്കൾക്ക് അറിയേണ്ടത്. ത്ര്
പ്രകൃതി എന്തുകൊണ്ട് ഞമ്മള് ഈ പ്രകൃതിയെ കുറിച്ച് ജനങ്ങളാരും പഠിക്ണില്ലാന്ന് എനിക്കൊരു സങ്കടം ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പം ആർക്കും ഈ പ്രകൃതിയെ കുറിച്ച് വല്ലാതെ പരിചയല്ലാന്നാണ് പറിണത്. താങ്കള് ഈ വിഷയത്തില് വലിയ പി എച്ച് ഡി ഇട്ത്തതല്ലേ അതാണ് ഞാൻ താങ്കളെ വിളിച്ചത്. താങ്കൾ എന്ത് പറയുന്നു. ഈ പി എച്ച് ഞാൻ പ്പ ഈ പ്രകൃതിയെ കുറിച്ച് ഗവേഷണം നടത്തിയാല് അത് നല്ലതാകുമോ അതോ അത് ഈ ക സമൂഹത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ.
പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ പ്രകൃതി നമ്മുടെ ഓരോ മനുഷ്യൻ മനുഷ്യ ജീവിടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രകൃതി. പ്രകൃതി ഇല്ലെങ്കിൽ നമു ക്ക് ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ല. അതാണ് പ്രധാനമായൊന്ന് നാം ശ്രദ്ധിക്കേണ്ടത്.
ഞാനിപ്പം ആ പറയൂ പറയൂ.
ആഹ് അപ്പൊ പ്രകൃതിയെ സംരഷ് സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്ര ഞമ്മള് ഊന്നൽ നൽകേണ്ടത്.
ഞാനിപ്പത് പറയാൻ കാരണം ഇന്നിപ്പോ ഞമ്മുടെ ഈ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും ആഹ് ഉരുൾപൊട്ടല് മണ്ണിടിച്ചല് വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വലിയ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടായിരു ത്ണ്ടല്ലോ അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക് കാരണങ്ങളൊക്കെ ഉണ്ടാവുണതോണ്ടാ ഞ ഈ കാരണങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നു അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചൊക്കെ വലിയ ഗവേഷണത്തിന്റെ ആവ സാധ്യതയുണ്ടോപ്പൊ.
അതെ അത് അതിനെ കുറിച്ച് പറയുകയാണെങ്കില് ഇക്കാലത്ത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് നാം കണ്ടുവരുന്നത്. പ്രധാനായിട്ടും മനുഷ്യന്റെ ഇടപെടൽ മൊഴിഞ്ഞ പല ആഹ് ഇപ്പ സ താങ്കൾ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പ പതിനെട്ടിലെ കേരളത്തിലുണ്ടായ പ്രളയം ആഹ് ഈ അടുത്തുണ്ടായ വയനാട്ണ്ടായ ഉരുൾപൊട്ടല് ഇതിലൊക്കെ കാരണം പ്രധാന മനുഷ്യന്റെ ഏഹ് മോശമായ ഏഹ് ഏഹ് ഉചിതമല്ലാത്ത ഇടപെടൽ
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നണത്
അതെ അപ്പ നമ്മളൊരു ഗവേഷണം നടത്തുമ്പോ ആദ്യം പ്രകൃതിക്കൊരു നിർവചനം നടക്കണം പിന്നീട് അതിനു ശേഷം ഈ പ്രകൃതീല് എന്തൊക്കെ വസ്തുക്കള് മൃഗങ്ങള് പക്ഷി പറവതാനികള് പിന്നെ ഈ പ്രകൃതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങള് ചെടികള് അതിന്റെയൊക്കെ ആവശ്യകത പിന്നെ അത് തുടർന്ന് ഈ പ്രകൃതിയിൽ ഇപ്പോളുണ്ടായ സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ ഇങ്ങ ഇങ്ങനെപ്പോലത്തെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ക്കുള്ള കാരണങ്ങൾ തുടർന്ന് അങ്ങനെ ഓരോരോ ലെവല് ലെവലായിട്ട് പഠിക്കണോ അതോ മുഴുവനായിട്ട് ഒരറ്റ എക്സെയായിട്ട് എയ്തിയാ മതിയോ
അങ്ങനെ ചോദിച്ചാൽ താങ്കള് പറയുന്ന രീതിയിലേക്ക് ഞമ്മള് എ എന്തയ്യാ വിഷയത്തെ കൊണ്ടുപോകാം ഉം ആ രണ്ട് മറ്റൊരു രീതി പറഞ്ഞാ നമ്മൾ പ്രകൃതി സംരക്ഷണം പ്രകൃതി നമ്മുടെ ജീവിതത്തിൽ വായിക്കും ക്കുന്ന പങ്ക് അങ്ങനെ ആ ഒരു രീതീല് നമ്മള് വിഷയത്തെ കൊണ്ടോകും അല്ലെങ്കി നമ്മ താങ്കൾ പറഞ്ഞ പോലെ പ്രകൃതിയുടെ സൗന്ദര്യം പ്രകൃതിയിൽ ഉൾക്കൊള്ളുന്ന കാ ര്യങ്ങള് പക്ഷി മൃഗാതികൾ മൃഗങ്ങള് ഇബടെയുള്ള പരിസ്ഥിതിപരമായിട്ടുള്ള മരങ്ങള് ആ അങ്ങൻത്തെ ആ കാര്യങ്ങളൊക്കെ ആ ആരീതിക്ക് വേണെങ്കി ലും നമുക്ക് കൊണ്ടുപോവാം ഇനി അത് അല്ലാത്ത ആണെങ്കില് പ്രകൃതിയെ കുറിച്ചുള്ള മൊത്തം കാര്യം പ്രകൃതി സംരക്ഷണം പ്രകൃതിയിലുൾ കൊള്ളുന്ന കാര്യങ്ങള് പ്രകൃതി എങ്ങനെയാണ് എ വളരുന്നത് എങ്ങനെയാണ് അത് നശിക്കുന്നത് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടും നമുക്ക് എന്തയ്യാ ഗവേശണത്തെ കൊണ്ടുപോകുന്ന
അതെ അതെ ഇന്ന് നമുക്കറിയാം നമ്മള്ന്ന് ഈ പ വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളെ നോക്കുകയാണെങ്കിൽ പോലും തന്നെ പല മൃഗങ്ങൾക്ക ഇന്ന് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്ക അതിനൊക്കെ പ്രധാന കാരണംന്ന് പറയുന്നത് മനുഷ്യന്മാര് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളായിരിക്കും ഉദാഹരണത്തിന് മനുഷ്യരെ ഇന്നത്തെ സമൂഹത്തിലെ ജന മനുഷ്യർ അവര് അവരുടേതായ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവരുടെ ജീവിതങ്ങ മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്നു അവിടെയുള്ള കാടുകളും കുന്നുകളും മലകളെല്ലാം നരത്തുകയും മരങ്ങളെല്ലാം മുറിച് ച്ച് നശിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു എന്നിട്ട്ന്ന് വരുന്ന തലമുറയ്ക്ക് വേണ്ടി അവർ ഒന്നും എടുത്ത് വെക്കുന്നില്ല കാരണം ഇനി വരുന്ന തലമുറ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ പ്രശ്നം എന്നുള്ളത് ഈ ഒരു പ്രകൃതി നശീകരണമായിരിക്കും
അതെ അതെ പ്രകൃതി നശിക്കാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിന്റെ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ക്കുന്ന ഒരു കാര്യമാണ് ആ ന നമ്മള് മുൻകാലങ്ങളിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു നല്ല സമൂഹം വളരെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ഇവിടെ ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഇനി വരുന്ന ഒരു തലമുറക്ക്. തീർച്ചയായും എന്ത് ചെയ്യും അതൊരു വെല്ലുവിളി ആകും. ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്തിയ്യും. ആ നമ്മടെ പ്രകൃതിക്ക് ആ ഒരു വെല്ലുവിളിയായി അത് വരും തലമുറക്ക് വളരെ പ്രശ്നമായിട്ട് ഏ അത് മാറാൻ പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് ലോകം മുന്നോട്ട് പോയികൊണ്ടിരിക്കുന്നത്
അതെ അതെ അതെ ഇന്ന് നമ്മൾ കാണുന്ന തോടുകളും കുളങ്ങളും പുഴകളും ഏതും ആയിക്കോട്ടെ അതെല്ലാം നിക നികത്തിക്കൊണ്ട് അവര് ബിൽഡിങ്ങുകളും മറ്റു വീടുകളും നിർമ്മിക്കുകയും പിന്നീട് മയൊക്കെ പെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം നിറയാൻ കാരണമാകുകയും എന്നിട്ട് അവരെ അതിനൊക്കെ കാ പ്രധാന കാരണമെന്നുള്ളത് ഈ പ്രകൃതിയിൽ മനുഷ്യൻ ചെയ്ത് കൂട്ടുന്ന ഓരോ ഏഹ് മോശത്തരങ്ങള് കാരണം കൊണ്ടാണ്
അതെ അതെ
പ്പൊ താങ്ങളീ പ്പം ഞാനെങ്ങനെ ഈ വിഷയത്തെ കൊണ്ട് പോകണോ അതോ നമ്മളാദ്യം പ്രകൃതി പ്രശ്നങ്ങൾ എഴുതി കൊണ്ട് പോകണോ അതോ പ്രകൃതിയെ കുറിച്ച് വിശദീകരിച്ച് കൊണ്ട് പ്രകൃതി പണ്ടുണ്ടായിരുന്ന പ്രകൃതി പിന്നീട് ഇന്ന് ഇങ്ങനെ വര്മ്പോള് ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രകൃതിയെ കുറിച്ച് അങ്ങനെയാണോ ഞാനെഴ്തേണ്ടത് അതോ പ്രകൃതിയുടെ നശീകരണം എന്ന ഒരു ടോപ്പിക്കിലാണ് വിഷയത്തിലാണൊ എഴ്തേണ്ടത്?
ആഹ് എന്റെ ഒരഭിപ്രായത്തിൽ പറയുകയാണെങ്കില് പ്രകൃതി ആദ്യം ആഹ് തുടക്ക ഭാഗത്ത് ആമുഖ ഭാഗത്ത് എന്തെയ്യാ പ്രകൃതിയെ കുറിച്ച് അല്പം എഴ്താ പ്രകൃതി എന്താണ് പ്രകൃതി ഏഹ് എന്തൊക്കെയാണ് പ്രകൃതിയിലുൾക്കൊള്ളുന്നത് കാര്യങ്ങളൊക്കെ എഴ്താ പിന്നെ എന്തെയ്യാ പ്രകൃതി നമ്മുടെ ജീവിതത്തിലെ ആവശ്യകതയെ കുറിച്ച് എഴ്താ ഏഹ് പിന്നെ ഏഹ് അ ത് അത് കുറച്ച് ഭാഗങ്ങളൊക്കെ എഴ്തി പിന്നെ പ്രകൃതി നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് പിന്നെ ആഹ് ആ ഒര് രീതിയിലേക്ക് കൊണ്ട് പോകാ ആഹ് പിന്നെ ഇന്ന് ഏഹ് അട്ത്തൊരു ഭാഗമായിട്ട് എന്തെയ്യാ പ്രകൃതി ഏഹ് ൽ ഏഹ് നമ്മള് ഇ ഇക്കാലത്ത് മനുഷ്യര് പ്രകൃതിയെ കാണുന്ന രീതി ആ ഒരു രീതിയിലേക്ക് കൊണ്ട്പോക അപ്പൊ ഈ ഒരു ങ്ങനെ പടിപടിയായി ഓരോ വിഷയങ്ങള് എട്ത്ത് പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളും എട്ത്തെട്ത്ത് പറഞ്ഞ് എന്തെയ്യാ നമ്മള് വിഷയത്തെ കൊണ്ടുപോവുന്നതാവും ഏറ്റവും നല്ലത് എന്ന് ഇൻക്ക് തോന്നുന്നു.
അപ്പൊ നിങ്ങള് പറയ്ണത് ഞമ്മള് ഓരോ മൃഗങ്ങളെ കുറിച്ച് അഥവാ സിംഹം ഏഹ് ആനാ കടുവാ, മാന്, പുലി തുടങ്ങിയ ഓരോ മൃഗങ്ങളെ കുറിച്ചും ആഹ് മൃഗങ്ങളിൽ പല ഇന്ന് സം വംശനാശം ശംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മൃഗങ്ങളെ കുറി അത്പോലെ തന്നെ പക്ഷികളിൽട്ടെ പറവ ഏഹ് കാക്ക തുടങ്ങിയ വ്യത്യസ്തരത്തിലുള്ള പക്ഷികളെ കുറി ച്ചും ആ പക്ഷികളിന്ന് വംശനാശം സംഭവിക്കാന്ള്ള കാരണങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കണമന്നാണ് അല്ലേ
അതെ അതെ അതായത് ആഹ് അത് ആ ഒരു ഭാഗം പ്രകൃതി ഉൾക്കൊള്ളുന്ന കാര്യങ്ങളില് ഉൾപ്പെടുത്തണം ആഹ് അത് മഴു മഴ പക്ഷികള്, മൃഗങ്ങള്, മരങ്ങള് ആഹ് നമ്മ്ടെ മനുഷ്യമ്മാര് ആഹ് എല്ലാവരേയും പരാമർശിച്ചു കൊണ്ടായിരിക്കണം ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ട് പോകേണ്ടത് എന്നാണ് എന്റെ ഒരയ്ഭിപ്രായം മാത്രല്ലാ ഇതൊക്കെ ഒരു പരസ്പര സഹകരണത്തോട് കൂടിയാണല്ലോ ആഹ് ജീവിതം മുന്നോട്ട് പോകുന്നത്
പിന്നെ ഇതിനൊക്കാെരു പരിഹാരമായിക്കൊണ്ട് അവസാനം ഒരൂ ഏഹ് മുപ്പത് പേജെങ്കിലും ഞമ്മളെഴ്തണ്ടേ എങ്ങനെമ്മ പ്രകൃതിയെ ഇനി മുതലങ്ങോട്ടുള്ള കാലഘട്ടത്ത്ല് നമ്മളതിനെ എങ്ങനെയാണ് സെമീപിക്കേണ്ടത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് ഒര് ഹരിതാ പരിസ്ഥിതി നമ്മളെങ്ങനെ കൊണ്ട്വരണം അത് ഓ ഓരോ വ മ വർഷത്തിലും ഒരു ദിവസം ഉണ്ട്ലേ ഏതൊ ഒരു ദിവസം ഞമ്മള് പ്രകൃതി ദിനമായിട്ട് ആചരിക്ക്ന്ന്ണ്ട് ആ ദിവസം മാത്രം മതിയോ ഇതോ പോലെ മറ്റേ പ്രകൃതിയെ പ്രകൃതിയിലൊരു മരം നട്ട്പിടിപ്പിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ നമ്മളൊന്ന് പരിഹാം ചർച്ച ചെയ്യുമ്പോയല്ലേ നമ്ക്ക് അതിന്ൾ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ
അതെ അത് ഞാന് വിട്ട്പോയൊരു ഭാഗാണ് പ്രകൃതി ഏഹ് എങ്ങനെ ഈ ഒര് പ്രശ്നം നമ്മളെങ്ങനെ പരിഹരിക്കാന്ന്ള്ളത് ഇപ്പോ നമ്മൾ കണ്ട് വരുന്നത് ആഹ് പരിസ്ഥിതി ദിനം എന്നൊരു ജൂൺ അഞ്ചില് ആ ഒരു ദിവസം മാത്രം മാത്രത്തിൽ ഒതുങ്ങി നിൽക്കാണ് അയത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ആ ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങിക്കാ പക്ഷെ അങ്ങനെല്ലമ്മള് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മളെല്ലാം കടമയാണ് എന്നൊരു ഉത്തമ ബോധത്തോടു കൂടി ആവ ആവണം എന്ത് ചെയ്യണം പരിസ്ഥിതിയെ അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ ഏ അത് നമ്മുടെ ജീവിതത്തിന് തന്നെ ആപത്തായി വരും ഏ നമ്മുടെ ഏ നമ്മുടെ ഏ വനു വരും ജനറേഷന് വനു തലമുറക്ക് ഈ തൊരു നല്ലൊരു അടിയായി തന്നെ ഇത് മാറും എന്നുള്ളതാണ് പറയാനുള്ളത്
അപ്പോൾ ഞാൻ ഉദ്ദേശിക്ക്ണെ ഈ മേഖലയില് കുറിച്ച് പഠിക്കോ ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കാനും മുണ്ടേ എന്റെ താൽപര്യം താങളോടൊപ്പം എന്നെ ചേർക്കാൻ താങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ താങ്ങളോടൊപ്പം ചേരട്ടെ
ഓ തീർച്ചയായും ഇത്തരത്തില് പ്രകൃതിയോ ഏ സ്നേഹിക്കാന് അതിനെ കുറിച്ച് പഠിക്ക പഠിക്കാൻ അതിനെ സംരക്ഷിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ എന്നോട് ചോദിക്കാണെങ്കിതീർച്ചയായും അതേ എന്നുള്ളൂ ഞാൻ പറയ കാരണം പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃ പ്രകൃതിയെ പരിഗണിക്കുന്ന സമ നല്ല രീതിയിൽ സമീപിക്കുന്ന ഒരു കുറഞ്ഞ ആളുകൾ മാത്രേ ഇന്ന് നമുക്കാണാൻ സാധിക്കൂ അപ്പൊ ഇത്തരത്തിൽ താങ്കളെ പോലൊരു ആള് ഇങ്ങോട്ട് മുന്നോട്ട് വരു കയാണെങ്കിൽ അത് വളരെ സന്തോഷം ആഹ് വളരെ ഹൃദയം തുറന്ന് ഞാൻ സ്വീകരിക്കും
നിങ്ങളുടെ ഒരൂ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നമുക്ക് ഈ പ്രകൃതിയെ വീണ്ടും പയെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഞാൻ ഈ പ്രകൃതിയുടെ ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ തന്നെ കാരണം താങ്ങളുടെ ഒരു പണ്ടത്തെ ഒരു ഒരു പ്രസംഗം ഞാൻ കേൾക്കാ ക്കാനിടയുകയുണ്ടായി ആ ഒരു കാരണം കൊണ്ട് മാത്ര മാണ് ഞാൻ ഈ പ്രസംഗത്തില് ഞാൻ ഈ ഒരു മേഖലയിലേക്ക്റങ്ങിയത് ഇപ്പൊഴും താങ്കുടെ ആ ഒരു ഒരൂ പങ്ക് ഉണ്ടാകുമ്പോൾ എനിക്ക് വളരെ വലിയൊരു സ സന്തോഷമുണ്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റൊ
അതെ നമുക്ക് വീണ്ടും കണ്ടു മുട്ടാ ഇതിനെ കുറിച്ച് നമ്മള് നേരിട്ട്